ഹലോ
ആഹ്
അവിടെ ങ്ങനെ മയക്കണ്ടോ? മരങ്ങളൊക്കെ കുഴിച്ചി
ഇല്ലല്ല ഇവിടെ ങ്ങനെ കുഴിച്ചിടാൻ സ്ഥലല്ല. ആഹ് ഒക്കെ കട്ടട്ട്ക്കാണ്. ഏഴു സെന്റും ചില്ലറക്കള്ളോ.
ആഹ് അഹേന്നെ ഞങ്ങക്കും. ഏയ് സെന്റന്നെയാണ്. ഞങ്ങള് പിന്നെ കട്ടൊന്നുട്ടിട്ടില്ല. റ്റം മണ്ണന്നെണ്. അപ്പൊ പിന്നെ ക്കം തന്നെ ഒക്കെ ള്ള സ്ഥലത്തൊക്കെ ഓരോന്ന് അങ്ങനൊ കുയിച്ചിട്ട് ഇഞ്ഞപ്പോ എന്തേലും കി ട്ട്യാ കുഴിച്ചിടാൻ സ്ഥലല്ല. ഇമ്മങ്ങനെ അപ്പ ഞമ്മളോടെ കുയ്ച്ചിട. ഞ്ഞൊവിടെ കുഴിച്ചിടൊഴിച്ചു. അപ്പ ഞാന് ഇപ്പോ ഒര് രിതീൽ തന്നെണ്. എല്ലാം ചേമ്പും ആഹ് ആഹ്
ഞാനും അങ്ങനത്തന്ന. പക്ഷെ എനിക്കിപ്പോ സ്ഥലല്ല.
സ്ഥലംല്ലാത്തോണ്ടല്ലേ?
ഉം ഞാന് ഒരു തെങ്ങൻ കുഴിണ്ട്. അതില് ഇല്ലാത്തതൊന്നുല്ല. ഇപ്പിം ഇമ്മിം പറയാ യ്ലും. ഇപ്പല്ലാത്ത ഒന്നും ഇല്ലല്ലോറി. മ്
അത് ബടെ തന്നെ അങ്ങനെ എല്ലാം കുഴിച്ചുട. അപ്പൊ പിന്നെ ചിലതിനൊന്നും വളരാൻ കഴൂല. നല്ലോ വളരുന്നത് അങ്ങനെ വളരും ചെയ്യും. അവൊ മറ്റേതൊക്കെ അങ്ങനൊക്കെ കടക്ക ചെയ്യും. ആഹ് വെയിലുണ്ട്. നല്ല വെയ്ൽന്നെയാണ്. നക്ക് മരം എന്താ മരങ്ങളെ തണാലൊന്നുംല്ല. കാരണം പുതിയ പ്പൊ ഓരോന്നും ഉണ്ടായി ആഹ് ണ്ടായിട്ട് വേണ്ടേ? അപ്പന്നാലും ഈ പൂളൊക്കെ കുഴിച്ചിട്ടോണ്ട്. അത് വേഗം വല്യതായി പോകൂലേ. അപ്പൊ പിന്നെ അയിന്റെ കാനലായിട്ട് ചിലതൊന്നും ഉണ്ടാവൂലാ. അയ്ന്റെ തായ കുയ്ച്ചിട്ടാ ണ്ടാകൂല്ല. അങ്ങനെണ്. ആഹ് പൂള ഞങ്ങള് കൊറെ പറിച്ചു. ഉം കൊറേ പറിച്ചു. കൊ റേ അയലക്കക്കാർക്ക് കൊട്ത്ത്. കൊറേ ഞങ്ങൾ വെച്ചു. ന്നെ ന്റെ കുടി കൂടി എല്ലാര്. ട്ടെന്ന ന്നെ കൊടുത്ത് കഴിഞ്ഞ്. എല്ലാം ണ്ടായ ങ്ങൾ പിന്നെ ഞങ്ങ പിന്നെ ല്ല. ആഹ് കൊറെക്ക ണ്ടായ്ക്ക്ണ്. കൊറെേ പർച്ച് ഞങ്ങളും തന്നെ കൊറെ വെച്ചു. പിന്നെ ങ്ങനെ എന്താ പറച്ചുമ്പോ ഓരോത്തർക്ക് കൊട്ക്കും.
സാധനങ്ങള് ണ്ടായിട്ട് എല്ലാർ. ക്കും കൊടുക്ക്ണത് ഇൻക്ക് ഭയങ്കര ഇഷ്ടാണ്.
ഞങ്ങള് വായക്കായാലും ഒക്കെ പഴം പൈത്ത്ട്ടായാലും അങ്ങനൊക്കെ കൊടുക്കും. അയൊലക്കക്കാരും തന്നെ തരും ഓലും തന്നെ ഇങ്ങനെ ഓരോന്ന് കുഴിച്ചിട്ട്.
ആഹ് അതൊരു രസാണല്ലോ ല്ലെ? അയല
ബെക്കെ.
തും നമ്മള് ഓൽക്ക് കൊടുക്കുന്നതും ഒക്കെ ഉംഹ് ഉം സന്തോഷള്ള കാര്യാണ് ഇൻ ഇൻക്കൊര് അയലൊക്കെ. ക്കാരിണ്ട്. ഓളും അങ്ങന ഞങ്ങളും അങ്ങട്ടും ഇങ്ങട്ടും ഒക്കെ കൊടുക്കും തൊട്ടടു. ത്ത് ഓളെന്നൊള്ളു. പിന്നെ കൊറച്ചൊക്കെ ഇങ്ങനെ വിട്ട്ക്ക് നോക്കിയ കാണും. ഉംഹ്.
ഇങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയപ്പോ.?
ഇന്റെ പതിനാാല് കൊല്ലം
ഏഹേ അത്രക്കായോ? ആഹ് ഇന്റത് ഏഴ് കൊല്ലം ഏയ് ഏഴാമത്തെ കൊല്ലാ ഇത്. ആഹ് അടുത്ത മാസത്ത്ക്ക് ഏയ് കൊല്ലാവും.
ആഹ് ആഹ് ഇന്റെ അയിന്റെ എര്ട്ടിയായ്.
ആഹ് ഉംഹ് എന്താ ഇന്നെട്ട് മാ പുതിയാപ്ലക്കാക്കാക്ക് എന്താ പണി ഇവിടെത്തന്നെയാണ്? അതോ ആഹ് നാട്ടിലില്ലല്ലേ? ലീവിന് വന്നിട്ട്പ്പൊ കൊറേ ആയോ?
ഏഴു മാസം കഴിഞ്ഞു പോയിട്ട്. ഉംഹ്.
അവിടെന്താ പണി?
അവ്ടെ കോഫിഷോപ്പിലാണ്.
ഉംഹ് ഇങ്ങള് പോയിനിയൊ ആണ്ട് പോയിനിയൊ കൊണ്ടോയീനിയോ?
ആഹ് ആഹ് ഞാൻ പോയിന്നു. ഞങ്ങൾക്ക് കുട്ട്യാള് ഇണ്ടാകാൻ കൊറ്ച്ച് വൈകീന്നു.
അപ്പൊ അയിന് മുന്ന് ആഹ് അങ്ങനെ പോയിക്കാണും ല്ലെ? ആഹ് കല്ല്യാണം കഴിഞ്ഞൂടുമ്പം പോയതേനി?
അല്ല കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് പോയത്. ഇന്ന്ട്ട് മൂന്നാല് മാസക്കെ നിന്ന് പോന്ന്.
ഏഹേ
പിന്നെ മക്കള്ണ്ടായിട്ടൊന്നും പോയിട്ടില്ല. മക്കള് എപ്പളും പറിയും ഇപ്പച്ചി ഞങ്ങളെന്താ കൊണ്ടാവ. ആഹ് കോണ്ടോവാന്ന്
ആഹ് ഇവരുംതന്നെ ഇവടുത്തെ കുട്ട്യാളാ ഇപ്പിം തന്നെ എന്താ ഓല്. ഇണ്ടാണീന്റെ മുന്നേ ആയിറ്റാ പോയിനിയത്. ഒന്ന് ഒന്നൊന്നര ആഹ് ഓല് ഇണ്ടായിട്ട് പിന്നെ ഒരു വയസ് ഒന്നര വയസ്സാവാനായപ്പള വന്നത്. ഇപ്പെങ്ങനെ പറിയ് ഇപ്പച്ചി ഞങ്ങളെ കൊണ്ടോയിലല്ലോ ഞമ്മക്ക് പോണ്ടേ ഇങ്ങനെ വിമാ.
ഇപ്പം എന്താന്നറിയോ ഇപ്പൊ സ്കൂളുകളിലും മദ്രസുകളളിലൊ. ക്കാണെങ്കിലും എല്ലാ കുട്ട്യാളും ഇങ്ങനെ വെക്കേഷനിലൊക്കെ ഗൾഫി പോയിങ്ങോണ്ടാണെ.
ഇണ്ട് ണ്ട് ആഹ്.
ആഹ് കൊറേണ്ട്. ഇപ്പൊ ഇന്നെട്ട് പറയേക്കാരം ഇഞ്ഞ് ഈ വെക്കേഷൻ ല്ലേലും ഞങ്ങളെ കൊണ്ടോണ ട്ടോ ഇപ്പെച്ചിയെ ഉംഹ് ആ അതന്നെ ഈ വിമാനത്തി പോവാ.
ആഹ്.
അയിന്റെ റിസ്കോ കാര്യങ്ങളൊന്നും ഒൽക്കറീലല്ലോ.
അറിയില്ലല്ലേ ആനേം ഇവിടേന്നുപറഞ്ഞാ ഇവല് അങ്കനവാടീല് പഠിച്ചിന്ന സമയത്ത് ഒരു കുട്ടി പോയീന്ന് അവന്റുപ്പാന്റെടു ത്ത്ക്ക് അവന്റെ ഉമ്മേം ഓനും അപ്പ അങ്ങനെ പറയും ഞമ്മക്കും പോണംന്ന് അപ്പൊ ഞാൻ പറയും ഞമ്മളെ ഉപ്പച്ചി അവിടെ അല്ലല്ലോ അപ്പൊ നമുക്ക് ഉപ്പച്ചീനെ പറഞ്ഞേക്കണം അപ്പം അങ്ങനെ പറയും ഇപ്പച്ചിനെ പറഞ്ഞേക്കണം ആ അങ്ങനെ ഓരോരുത്തര് ഗൾഫന്നുവരും. ഓന്റെ ഉപ്പച്ചിക്കിവിടെ ബേഗ് അടിച്ചണ പണിയാണ് ബേഗിന്റെ സ്കൂൾ ബാഗൊക്കെ ഒണ്ടല്ലോ ആ അതങ്ങനെ രാവിലെ പോകും ഇപ്പോ ഇവിടെ സെറ്റിലായിങ്ങനെ നിക്കുവാണോനീം പോകാന് വിസ കിട്ടിയാല് കേറി പോകാന്നൊണ്ടുനീം.
ഹലോ
ആഹ്
ആ ആ ആ ഇപ്പ കേക്കണ്ട്.
ആഹ് അങ്ങനെ
ആദ്യം ടൈലറായിരുന്നു.
ആ അല്ല ആ അവി ഇവിടെ നാട്ടില് അയിന്റെ സമയത്ത് ആ പണി തന്നെയിരുന്നു. ബേഗിന്റെ പണിയന്നെയിരുന്നു. ബേഗ് അടിക്കണ പണിതന്നെയിരുന്നു പിന്നെ അവിടെ ആ അത് ശ്രേയസ് ബേഗ് പറയും അത് അയിന്റെ ഒരു കമ്പനി ഉണ്ട്.
ഏ എന്തുബേഗാണ് സെയിൽസ് ബേഗോ ഏ
ശ്രേയസ്. കേട്ടുകാണുവോ ആവോ പരസ്യൊക്കെ ഇങ്ങനെ ഇണ്ടാവലൊണ്ട് ആ ആ പീ ട്രോക്ക് ശ്രേയസാണ് ഓല ഇത് കടേന്റെ പേര് പീട്രോക്കി എന്റെ ബേഗ് അങ്ങനെയേതോവാണ് പീട്രോക്ക്.
ആ ആ
അതാണ് അപ്പൊ അങ്ങനെ പിന്നെ അവിടെ
അങ്ങനെ അയിലെ എല്ലാവിധ ബാഗുകളും ഉണ്ടാകും ഹാൻഡ് ബാഗ് ലേഡീസ് ബാഗ് ഒക്കെ.
ആ എല്ലാം ഒണ്ട്. സ്കൂൾബാഗ് പിന്നെ എന്താ ട്രോളി ആ എന്താ എല്ലാവിധ ബേഗുകളും ഒണ്ട്. പിന്നെ നമ്മളെ ഈ ഉംറക്കൊക്കെ ഒള്ള അങ്ങന് ത്തെ ബേഗുകളും ചെലപ്പോ ഒണ്ടാവും ഓട്രോള് കിട്ടുകയാണെങ്കി അങ്ങനത്തത് എല്ലാവിധ ബേഗും. ഓഫീസ് ബേഗ് ആ എല്ലാ വേഗും ഒണ്ടെന്നു തോന്നണു.
ആഹ്
അങ്ങനെ ഉം
നിങ്ങളെ അടുത്തന്നെ.
അല്ല കൊറച്ചുപോണം.
ആം
കൊറച്ച് ഇത് ആ ഒരു രണ്ട് മൂന്ന് അല്ല രണ്ട് മൂന്ന് ടൗൺ അപ്പറത്താണ്. ! ! ! ! ! ! ! !
ആം
ഇവടന്ന് രാവിലെ പോയാല് ആ അരമണിക്കൂറൊന്നും ഇല്ല അത്രൊക്കെ ഒള്ളു. പോകാനൊള്ള സമയം ഉം. ഇതിഞ്ഞാ എന്താ ക ആ കടി ചായ ഉണ്ടാക്കാനായോ.
ഉം ഉണ്ടാക്കട്ടെ നീ
ഉം ഉം ഉണ്ടാക്കാനായി തൊടങ്ങീല്ലേ ഞാനും തന്നെയ്നു ഓഹ് എന്താപ്പാ ചപ്പാത്തി ഉണ്ട് രാവിലത്തെ അത് മതിയ ചോയിച്ച് നോക്കണം
തട്ടി കൂട്ടാൻ പറ്റോക്കണല്ലേ ഉം
ഇന്ന് രാവിലെ ണ്ടാക്കിച്ചതാണേ അപ്പൊ ഞാൻ എന്താ കടിണ്ടാക്കണ്ടേയ്ച്ചപ്പോ പുട്ടുണ്ടാക്കണ്ടേ യ്ച്ചപ്പോ പ റ്റീല അപ്പൊച്ച് ചപ്പാത്തി വാണംന്ന് അപ്പൊ ഞ് ഓനെക്കൊണ്ട് ചപ്പാത്തിയന്നെ തീറ്റിച്ചണം ഓരോന്ന് ചപ്പാത്തി കൊറേ ദെ വസം എന്നും പുട്ടാണ്ന്ന് പറയും എവിടെ ന്നലൊക്കെ വേറേണ് ന്നലെ എന്താ നൂൽപുട്ടും എന്താ റവ ഒക്കെയാണ് അത്പ്പൊ പറ്റൂല അപ്പോ ഓൽക്ക് ഞാ എന്നണ്ടാ- ക്ക്ണതെന്താന്നോയ്ച്ച എന്നും അത് തന്നെയാണ് പറയും ഇതന്നെയാണോ ഉണ്ടാക്കണേ-
ങ്ങളെങ്ങനെയ പുട്ട് ഇണ്ടാക്ക
ഞങ്ങള് പുട്ടുപൊടി വാങ്ങല വാങ്ങി ആഹ് അല്ല എന്താ പുഞ്ച ഇപ്പൊ പുഞ്ചേണ് അല്ലെങ്കിൽ സി എച്ച് ഇങ്ങനെത്തൊക്കെ
ആഹ് ആഹ് ആഹ്
ആഹ് എന്താ പിന്നെ
ട്ട്ന്നുണ്ട്ല്ലേ ഞാനത് നോക്കി
ഏഹ്
എന്താ മറ്റേ വാങ്ങുന്ന പുട്ടുപൊടി കൊറച്ച് കഴിഞ്ഞാ ബലം വെക്കുന്നൊക്കെണ്ട്
ആഹ് ഇണ്ട്ണ്ട് അങ്ങതന്നേണ് ഇപ്പൊ ഈ ഇപ്പൊ കൊണ്ടുവന്നത് പുഞ്ചാറിയാത് അതെന്താ ഭയങ്കര ഒരു ഭയങ്കര ഉറപ്പായിട്ട് തോന്നും നല്ല വെള്ളം അതൊ - ക്യോ ആണ് ഇനി നല്ല വേഗ ഒണങ്ങണോങ്കി പ്പ ന്നാള് കൊണ്ടുപോയിട്ടുണ്ട് പറയ്ണ് അത് ഭയങ്കര മറ്റേത് സീഎച്ചിന്റെത് നല്ല പുട്ട് പൊടി സി എച്ച് പു - ട്ട് പൊടി പറയണഅത് നല്ല സോഫ്റ്റ് അത് അങ്ങനെ ബലം വക്കൂല ഞങ്ങള് പിന്നെ അങ്ങനെ അല്ലാതെ അരി പൊട്പ്പിച്ചലും ഉണ്ട് ഞങ്ങക്ക് ഇവിടെ അടുത്ത് മില്ലൊക്കെണ്ട് പൊട്പ്പിച്ചാനൊക്കെ പറ്റും നനച്ച് നമ്മള് പൊ - ട്ച്ചൂലെ പുട്ടിന് അങ്ങനെ പൊടിപ്പിച്ചീനി ഞങ്ങള് പ്പപിന്നെ അങ്ങനെ പ അത് കൊഴപ്പല്ല അത് ഞങ്ങള് പു ട്ടിങ്ങനെ പൊ ടിച്ച്ങ്ങാണ്ട് ഓളന്നെ വറുത്തതെടുക്കും അപ്പൊ പിന്നെ കൊറേ അഞ്ചിലോന് ആഹ് അഞ്ചിലോന് അങ്ങനെ പൊട്പ്പിച്ചലൈനി
അത് അരി മറ്റേ പച്ചയ്രിയല്ലേ പൊടി പൊട്ടിക്ക
ആഹ് പച്ചരിയ ഒറ്റക്കല്ല ചെല ആഹ് രണ്ടും കൂടി കൂ- ട്ടി പൊട്പ്പിക്കും അല്ലെങ്കി അത് ഒറ്റക്കന്നെ അങ്ങനെ പൊട്പ്പിച്ചണ് അയ്ന് നമ്മള്പ്പോ ചാക്കെ അല്ല പച്ചരി മാത്രം
പച്ചയ്രി ഒറ്റക്ക് ആഹ് ആഹ് അങ്ങനെ
അപ്പൊ രണ്ടും കൂട്ടിപ്പൊടിച്ചതും രണ്ടും രസാണ് വേവിച്ചാല് ഇപ്പൊ എന്താ രണ്ടും പൊടിച്ചാത്തതാ വേറെ വരും ന്നാലും രസാണ് കൊഴ
ആഹ് ആഹ് ആഹ്
പിന്നെ അഞ്ചിലോന് ഇങ്ങനെ ഒക്കെപാടെ പൊടിച്ച്ണ് അല്ല. വെ വെള്ളം തന്നെ ഞാന് കൊറച്ച് പാർന്ന് വെക്കും. ഇന്നട്ട് പിന്നെ എന്തായത് കൊ ആഹ് കൊർ ച്ചേരം ഒന്ന് നമ്മള് വള്ളം അയ്ന്റെ മേലെ ആഹ് മേലെ ആകോളൊന്ന് പൊതിർന്ന് കൊറച്ചേരം അങ്നെ അടച്ചു വെക്കും. ഇന്നട്ട് പിന്നെ ഞമ്മളത് കൊയ്ക്കുമ്പം നല്ല ഇതാണ്. അങ്ങനെ കാട്ടലാണ്.
പച്ച വെള്ളം തന്നെ.
ആഹ് പച്ചവെള്ളം തന്നെ. നമ്മള് പൊടിന്റെ ഒപ്പം നല്ലോം അയ്ന്റെ മേലെക്ക് വരാതെ അങ്ങനെ കൊറച്ച് വെള്ളം ആ മുങ്ങാം മാത്രള്ള ആ പൊടി നനയാൻ മാത്രള്ള വെള്ളം പാർന്നെക്കും. ന്നട്ട് പിന്നെ കൊറച്ചേരം അടച്ച് വെച്ച് ഇല്ല. വെള്ളേറൂല. വെള്ളാ പാകത്തിന് നമ്മള്. അയ്മണ്ടാവും. അങ്ങൻത്തെ പേക്കറ്റ്മെ ഇണ്ടാവല്ണ്ട് അങ്ങനെ കൊർച്ച് വെള്ളം പാർന്ന് വെക്കാന്.
ആഹ് ആഹ് അങ്ങനെണ്ട്. അങ്ങനെണ്ട് പക് ഷെ ഞാന് ങ്ങനെ, നല്ലോണ്ണം വള്ളം പാർന്ന് വെക്കണോ? ഞാൻ നനച്ചു വെക്കലാണ്. സാധാരണ നമ്മൾ പുട്ടിന് നനക്ക്ണ പോലെ ഇങ്ങനെ വെറും വെറു ആക്കി നൻച്ചു വെക്കും.
ഞാൻ രെ കൊറച്ച് വെള്ളം പാർന്നെക്കും. നല്ലോണം വള്ളേറാതെ അയ്ന് പാകത്തിനുള്ള വള്ളാക്കി വെക്കും. ഇന്നട്ട് അടച്ച് വെക്കും. ന്നട്ട് പിന്നെ ആഹ് ആഹ് ആഹ് ആഹ് നിക്കാൻ കണ്ട് വെക്കണ്ട. വെള്ളേറാതെ
ആഹ് ആഹ് ആഹ്
ഇന്നട്ട് പിന്നെ ഞാനത് കൊഴച്ച്ങ്ങാണ്ട് പിന്നെ കൊർച്ച് അത് കൊഴക്കുമ്പം തന്നെ കൊറേ ആയി വരൂലേ. അങ്ങനെയ്ള്ളത് കൊയ് കൊയ്ക്കുമ്പം നല്ലോണം ണ്ടാവും. നമ്മള് കൊർച്ചാണെങ്കിലും അത് കൊയ്ച്ച് വരുമ്പം. ന്നട്ട് പിന്നെ അങ്ങനെ ഇണ്ടാക്ക്യാണ്ട് നല്ല സോഫ്റ്റും ആഹ് വാങ്ങിച്ചത്
നാ ആഹ്.
അങ്ങനെ. ഞമ്മള് പൊട്ച്ചാ പിന്നെ അങ്ങനെ ആകൂലല്ലാ അങ്ങനെ ആകലില്ല. ഞമ്മള് പൊടിച്ച്ണത് അരി വള്ളത്തില് ട്ട് നമ്മളന്നെ ന, നനച്ചു പൊടിച്ചൂല്ലേ അതങ്ങനെ ആയിട്ടില്ല ഇത് വെരെ. ന്നാ ശരിട്ടോ.
ആഹ് ഓക്കെ.